ലോ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ
നല്ല വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു ചായയൊക്കെ കുടിച്ചോ
കുടിച്ച്
മക്കളൊക്കെ സ്കൂൾ ഇട്ടൊക്കെ വരുന്നില്ലേ
പോട്ട് വന്ന ഇപ്പൊ കളിക്കണം മുറ്റത്ത് ഇന്ന് കൊറച്ചൊ ഒരു മയ ഇല്ലല്ലോ
അത് കുറച്ച് മയക്ക് കുറവുണ്ട്
അ അപ്പൊ അവര് കളിക്കാണ് ഞാനിങ്ങനെർ റോസ് കുറ വിരിഞ്ഞിക്കണ്ട് മുറ്റത്തെ അപ്പൊ അയിതിനോട് റോസ റോസ് വാട്ടർുണ്ടല്ലോ അത്ണ്ടാക്കാന്ന് വിചാരിച്ച
അതെങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കുക
അത് നമ്മള് വെള്ളത്തില് റൊസാപ്പൂ ഇട്ടാണ്ടേ എന്റെ മേല ഒരു ചെറിയ പാത്രം വെക്കുക എന്നിട്ട് അത് അടച്ച് വെച്ച് നമ്മൾ ഇതാക്കുമ്പോൾ ചൂടാക്കുമ്പോൾ അതിന് നീരവി വരുമല്ലോ നീരവി വന്ന ആ പാത്രത്തേക്ക് വീ്യും അതാണ് റോസ് വാട്ടറ് പിന്നെ ആഹ അതുപോലെന്നെ അയിന്റെ മേലെ കുറച്ച് കുറച്ച് ഐസും കാട്ട് മുടിന്റെ മേലെ കുറച്ച് ഐസും കട്ട് ഇട്ടാല് വേഗം കുറേ മൂടിന്റെ മേലെ ഐസ് ഇട്ടാൽവേഗം കുറെ വെള്ളം കിട്ടും അത്പ നമുക്ക് നാച്ചുറൽ ആയിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കയും ചെയ്യാം
ആ നിങ്ങള് ഇത് പുൊറത്തേക്ക് കൊടുക്കലുണ്ടോ അത് വീട്ടില് ഉപയോഗിക്കുന്നുു
വീട്ടില് ഇപ്പ ഉപയോഗിക്കലള്ളോ പുൊറത്ത കൊടുത്ത് തുടങ്ങിട്ടില്ല
ആഹ അന്ത കു കുൾ അങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്
ട്ടും അതുപോലെ തന്നെ മുടിക്കുംൊക്കെ നല്ലതാണ് നല്ല ഫ്രഷ്നസ് ആണ ഉണ്ടായാല പലെ മുഖക്ക എപ്പോഴും മ്മനെ ഒരു സ്പ്രേ ബോട്ടിൽ എല അടിച്ച കൊടുത്താൽ എപ്പഴുംഫ്രഷ കുുമകം നല്ലൊരു ഉണർവ് കിട്ടും
റോസപ്പൂങ്ങള്ൾ അതിനതിനായിട്ട് ഇണ്ടാക്കണതാ
അതെ നിങ്ങളങ്ങനെ മറ്റ ആ അതെ നമ്മന്ന് നാടൻറോസ് ഉണ്ടല്ലോ മറ്റേ ബെഡങ് ഇതല്ല എല്ല നാടൻറോസണ് ഉപയോഗിക്കുന്നത് മറ്റത് തന്നെ പല കളറ അവളായിരിക്കല്ലോ ഇതാവുമ്പോ നല്ല റോസ കളറുള്ളത്.
ആ ആഹ്.
കടന്നൊക്കെ വാങ്ങിയ മിക്കവാറും കെമിക്ക ക്കാല്ലാരിക്കും.
തെള്ളൂക്കൽലുണ്ടാവും. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
കുറേ കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാം അത് നല്ലതൊരു ഇതാണ് റോസായാ കൊണ്ട്.
ആ ഇപ്പോ ആഹ് ഇത് നിങ്ങള് വിൽക്കയാണെങ്കിൽ എത്രയാ റേറ്റ്.
അതിന് നമ്മള് ചെറിയൊരു ബോട്ടിലിനു അറുപത് രൂപയൊക്കെ വരുന്നുള്ളൂ.
ആണോ ആ നിങ്ങൾ സെയിൽ ചെയ്യോ?
ചെയ്യും നിങ്ങക്ക് വേണങ്കില് അറിയിച്ചാ മതി.
ആഹ് പി നല്ല കെമിക്കൽ ഇല്ലാത്തതാവുമ്പോളേ അമ കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച കൊടുക്ക ഹലോ
അതെ ഈ പൂക്കള കൊണ്ട് പഴയ സംഭവങ്ങൾ അതേപോലെ തന്നെ ഈ ശംഖു പുഷ്പണ്ടല്ലോ അയിനോട് വെള്ളം ഇണ്ടാക്കി ചായയൊക്കെ ഇണ്ടാക്കുന്ന പോലെ ഇണ്ടാക്കിയാണ്ട് നമുക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് അത് നിങ്ങള് ശംഖു പുഷ്പ
ശ ആ അങ്ങനെ കേട്ടിട്ടുണ്ട്‌ ഉപയോഗിച്ചിട്ടില്ല ആഹ് അത് ആയുർവേദത്തിലൊക്കെ ൻ്റെ മ തിന്നാണോ നിങ്ങള് ഇല്ല ത് പൂവ് അത് വീട്ടിലുണ്ടോ ആ പൂവ്
അതെ ശംഖപുഷ്പുണ്ട് അതൊരു വള്ളിയിലാണ് ഇണ്ടാവുന്നെ. വള്ളി പോലെയാക്കാരായിന്റത്.
ഉം വള്ളിയായിട്ടോ പടം ആ ആഹ് മുല്ലവള്ളിയൊക്കെ പോലെ.
അതുപോലെ ഇണ്ടാക്കുന്നേ. ആ നമ്മളിപ്പം ചെമ്പരത്തിന്റെ ചായ അത് അതു പോലെ അതുപോ ഓ നമ്മള് ഇ ചെമ്പരത്തി ചായക്കെണ്ട്. ഇപ്പ നമ്മ സാധാരണ ഫംഗഷനിലൊക്കെ പോയങ്ങ ണ്ടാവൂല നമുക്ക് ഈ ബിസ്കസ് ടി കിട്ടുന്നത്.
ഹേ എനക്കറിയില്ലാരുന്നു
ആ അതൊക്കെ നല്ലതാണ്
ഏ അമ്മള് വിചാരിച്ച് ചെമ്പരത്തി സാധാ അമ്മള് താളിയൊക്കെ
ആ താളിയായി ഉപയോഗിക്കുള്ളൂന്നല്ലേ ചെമ്പര അതെയതെ എണ്ണ അങ്ങനൊക്കെ ഉയോഗിക്കുള്ളൂ വിചാരിച്ച് പക്ഷെ അതിനോട് ചായണ്ടാ
ആ അതാദ്യായിട്ട എല്ല അറിവാണ് അം മ്
പൂക്കളോണ്ടന്നെ തന്നെ ഞമ്മക്ക് പലേ തരം എണ്ടാക്കാ. മക്കക്ക് കുടിക്കാന്. എണ്ടാക്കി കൊടുത്താൽ മടിയാണ്. സം കുടിക്കാൻ മടി തന്നെയാണ്. എന്നാലും ഞമ്മള് അത്ഇതൊക്കെ ‌ പറഞ്ഞാണ്ടും കുറച്ചൊക്കെ മധുരൊക്കൊന്നിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ കുടിപ്പിക്കും.
അഹാ
നമ്മള ഈ ചായന്റെ ടേസ്റ്റ് ണ്ടാവില്ലല്ലോ
ആഹ് എന്നാലും അതെ വയറ്റ്ക്കായി തഎത്തി കിട്ടിയാലും നല്ലതാ
ആഹ് അതെ അതെ പിന്നെ അതുല്ല അതിനൊക്കെ അതിന്റെ കളറും വരുമ്പൊ നമ്മള് ശംഖു പുഷ്പക്കണെ അതിന്റെ ആ നീല കളറുണ്ടല്ലോ ആ ചായലേക്ക് ഇറങ്ങി നിക്കും അപ്പൊ കുട്ടികൾക്കൊരു താല്പര്യേക്കാരം ഇങ്ങൻത്തെ ഒരു കളർ വെള്ളം കാണുമ്പോ കുടിക്കാന് അങ്ങനെയൊക്കെ അവര് കുടിക്കും ഓരോ മരുന്നാണാണും
മരുന്നാണ് എല്ലും അമ്മള്പ്പോ നമ്മൾ തൊട്ട്മുറ്റത്തിണ്ടാവണ ഓരോ ചെടി നമ്മൾ നിസ്സാരാക്കി കളയുന്നതൊക്കെ എന്തെങ്കിലും ഔഷധങ്ങളാവോല്ലോ
അതുപോലെ തന്നെ ഈ നമ്പിയാർവട്ടണ്ടല്ലോ അത് നമ്മളെ കണ്ണസ് കണ്ണിന്റെ അസുഖത്തിനൊക്കെ നല്ലതാ ഈ നമ്പിയാർവട്ടത്തിന്റെ പൂവിന്റെ നീര് കണ്ണിലാക്കാണെങ്കില് ഈ കണ്ണിൽകുരൊക്കെ ഇണ്ടാവല്ലോ
അത് ചെറിയൊരു വെള്ള കളറിലുള്ള പൂവല്ലേ നമ്പിയാർവട്ട ആഹ് ഇപ്പ അതോന്നൊവിടിം കാണാ ഇല്ലല്ലോ ഈ ചെടികളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടോ
ആഹ് ഞ ങ്ങള് അവിടിവിടിം പറമ്പ്ന്നൊക്കെ അങ്ങനെ കൊണ്ടരാ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങള് ഇണ്ട്ന്ന്ണ്ടങ്കില് തേടി പിടിച്ച് ഇതൊക്കെ ഞമ്മളെ പണ്ട് കാലങ്ങൾ ല് ഉപയോഗിച്ചിരുന്ന മര് ന്നേന്നില്ലോ ഇ നമ്മള് ഇ പ്പത്തെ കാലത്ത്ന്ന് പറഞ്ഞാ നമ്മള് വേഗം ഇംഗ്ലീഷ് മര്
ഇംഗ്ലീഷ് മീഡിയം ഉം അപ്പം അപ്പം മാറും പിന്നെ കുറച്ച് കഴിഞ്ഞാല് അതിന്റെ എഫക്ടീവ് വേറണ്ടാവും നമ്മള് പെ ട്ടെന്നുള്ള ഉം ഇതാണല്ലോ നോക്കാ
പെട്ടെന്ന് എന്താകാനോ ക് ട്ട് റിസൾട്ട് ട്ട് അതാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കാ ക്ഷെ ഇത് പോലെയുള്ള സാനങ്ങളൊക്കെ നമ്മളവടെന്നെ ണ്ടല്ലോ പണ്ടൊ
ആഹ് അതെ അയ്ന് പ്രായള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നമക്കവ ക്കെ എന്താ അറിയാൻ കഴിയും ഇപ്പം
വെള്ളിയിലണ്ടല്ലോ എല്ലോട്ത്തും കാണാ വരല്ണ്ടല്ലോ വെള്ളിലാ. അത് ഈ കാലിന്റെ കുഞ്ഞ് കു കുട്ടികളെ കാലിലെ ചെറിയ കുട്ടികളെ കാലിനൊക്കെ എന്തെങ്കിലും നടക്കാനോ അതൊക്കെ എല്ല് കൾടെ വളർച്ചൊന്നല്ലെങ്കില് അത് അരച്ച് തേച്ച് കൊടുത്താലൊക്കെ നല്ല ഫലാണ് വെള്ളില. അതുപോലെ വെള്ളിലത്താളി
ആ വെള്ളില താളി കേട്ടിട്ട്ണ്ട്. നന്നായിട്ട് മുടിയൊക്കെ ആ മുടി കൊഴിച്ചിലൊക്കെ മാറുന്നൊക്കെ കേട്ടിട്ട്ണ്ട്. ഇത് ഇപ്പോ നിങ്ങള്‌പ്പം മൊത്തത്തില് ഈ ഔഷധങ്ങൾ ആവൂലെ ഉപയോഗിക്കാറ് അസുഖങ്ങളൊക്കെ വന്നാല്.
ട്ട്ല്ള്ള ഇങ്ങൻത്തെ സാധനങ്ങളൊക്കെ വെച്ചാണ്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും. എന്നിട്ടും മാറ് ന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രേ ഞാന് ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്നൊക്കെ തേടി പോകാറുള്ളു. നമ്മളെ വീട്ടിലന്നെ ഉണ്ടാകുന്ന തുളസി അതുപോലെ തന്നെ ഇതൊക്കെ ണ്ടല്ലോ. മുഞ്ഞ, കഞ്ഞിക്കൂർക്കല് അങ്ങനത്തൊക്കെ ഓരോന്നും ഇങ്ങനെ പരീക്ഷിക്കും.
ഉം ഇതൊക്കെ ഞം മ്മള് തൈകള് വെച്ചാല് ഇണ്ടാവോ അതോ എഹ്
എല്ലാം വേഗം ഉണ്ടാവും കാനൊക്കെ ചെറിയതാണ് തുളസീന്നൊ ഒക്കെ പറയുന്നത് ഒക്കെ നമ്മെ വീട്ടുമുറ്റത്ത് വേഗം ഉണ്ടാകും
ഇതെങ്ങനെ തൈകൾ വെക്കെല്ലാണോ അതോ കൊമ്പ് പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ എങ്ങനെ നടല്
അത് തൈകളാണ് തൈകളും തുളസിയൊക്കെ കൊമ്പ് കുയിച്ചിട്ട തന്നെ ണ്ടാകും
ണ്ടാവുല്ലേ
അതൊക്കെ ആവുമ്പോ നമുക്ക് ചെറിയ മക്കൾക്ക് കൊടുക്കാനും പേര്യാണ് കാരണം നമ്മളയ്ക്ക് കെമിക ക്കളായിട്ടെന്തും ആഡെയ്യുന്നില്ലല്ലോ
ആഹ്
ഇപ്പൊ മരുന്നുകളിലും മറ്റേ ഇംഗ്ലീഷ് മരുന്നുകളിലൊക്കെ എന്താ ചേർക്കുന്നത് പോലും നമുക്കറിയില്ല നമ്മളങ്ങനെ കൊടുക്കും വേംഗം മാറും പക്ഷെ അത് പിറ്റേത്തെ മാസ സാവുമ്പോത്തിന് വേം വേഗം വരും എന്നാൽ ചില അസുഖത്തിന് നമ്മളത് തേടും വേണം
ആ ചെലത് അതില്ലാതെ പറ്റ് റ്റുല്ല പക്ഷെ വേറൊന്നും നോക്കാതെ ഞങ്ങളൊന്ന്ക്കെ പർഞ്ഞാല് വേറൊരു മര്ന്നും നോക്കൂല്ല പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്ന് നോക്ക ഹോസ്പിറ്റൽ പോക അങ്ങനെ അല്ലാതെ ഔഷധങ്ങളോ വേറെ ഒന്നും ഞങ്ങള് പരീക്ഷിക്കാറില്ല അങ്ങനത്തതൊന്നും അറിയൂല
പ്രതിരോധ ശേഷി കുട്ട്യേക്കെ വേഗം കൊറിം ത് ഇങ്ങനെ ഓരോന്ന് ശീലിച്ച് കുട്ട്യേള് അതില് ഇതായ നമുക്ക് ഏറ്റവും നല്ലത് അതാണ്
അതാണ് ഇതിപ്പോ നമുക്ക് ഇങ് ഇങ്ങനത്തെ ഒരു അറിവ് ഒന്നും ഇതുവരെ കിട്ട് കിട്ടിട്ടില്ല ഇല്ല പ്രായമായ ആരും
ങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഉപയോഗിക്കുന്നോണ്ടേ അവർക്കൊക്കെ നല്ല ആരോഗ്യയിരുന്നു ഇപ്പത്തെ കുട്ടിക്കൊന്നും അത്ര ആരോഗ്യ ഇല്ലല്ലോ
ഇപ്പൊക്കൊരു പനി പൻച്ചാല്
അതെ ചെറിയ അസുഖം വരുമ്പോത്തിന് അവര് തളർന്നു
തളർന്ന് ഒരു ചെറിയൊരു പാറ്റൽമഴ കൊണ്ടാ മതി ഓള് പറ്റെ പൻ ച്ചി കിടപ്പിലാകൊല്ലോ
കുസേറ്റാൻ നടക്കണം അങ്ങനൊക്കെ ണ്ടാതെ ആ സമയത്തൊക്കെ നമ്മള് പനിച്ചൊക്കെ കടക്കണ സമയത്ത് തന്നെ നമ്മളന്നെ നല്ലോ വെള്ളം കുടിപ്പിക്ക അതുപോലെ നമ്മള് കുവപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വെള്ളം കൊടുക്ക കഞ്ഞിവെള്ളം കൊടുക്കുക അങ്ങനെയൊക്കെ ആയ കുറ ണ അങ്ങനെ മാറ നമ്മൾ വേഗ ഗ്ലൂക്കോ
ഗ്ലുക്കോസ് കയറ്റുവാ
അതെ പിന്നെ ആ അസുഖത്തിന് ചെലപ്പംഗ്ലുക്കോസ് തന്നെ ക
ഇവിടത്തെ മക്കൾ കഞ്ഞിവെള്ളംന്നും വല്ലാ കുടിക്കൂല അവര് പനിയൊക്കെ വെച്ച വേം കരിക്കൊക്ക ഇട്ട് കൊടുത്താല് കുടിക്കുന്നുല്ലാതെ ക ആഹ് അല്ലാതെ കഞ്ഞിവെ ള്ളോ അല്ലാതെ വേറെന്തെങ്കിലും അങ്ങനത്തെൊന്നും മക്കൾക്ക് ശീലമായിട്ടുംല്ല അതാണ്
ക്കും വെള്ളവും നല്ലതെന്നെയാണല്ലോ ക്ഷീണം വേഗം മാറും
ഇപ്പോ ഇംഗ്ലീഷ് മരുന്ന് അല്ലാതെ ഓല് കുടി ക്കണതൊള്ളൂ
ഉള്ളൂല്ലേ അപ്പൊ ഞമ്മള് കൊറേക്കെ അവരെ പറഞ് മനസ്സിലാക്കിക്കാണ്ട് നമ്മള് കൊടുക്ക ഇപ്പ ഇംഗ്ലീഷ് മരുന്നാണെങ്കിലും അവർക്ക് കുടിക്കാന് പണിയാണല്ലോ നമ്മള് കൊറേ പിടിച്ചൊക്കെ വെച്ച് കുടിപ്പിക്കണം ഇതും ഇത് അതിലാറെ കൊറച്ചൂടി കയപ്പും സ്ട്രോങ്ങും ഉണ്ടാകും പക്ഷെ ശരീരത്തി എത്തി കഴിഞ്ഞാ നല്ലത് യിരിക്കും നല്ലതാ അതെ പിന്നെ വല്ിയ അസുഖത്തിനൊന്നും ഇത് തേടിട്ടും കാര്യ
കാര്യല്ല ഉം ഉം
പിന്നെ കുട്ട് ട്ടികക്ക് പാലും വെള്ളോക്കെ നല്ലോം കൊടു
ആഹ്
അതുപോലെ ഞാന് ന്റെ കുട്ട്യേൾക്ക് ആട്ടുംപാലാണ് പ്രിഫറെയ്യല്
ആഹ് അങ്ങ് വീട്ടിലുണ്ടോ ആട്?
ആഹ് ഞങ്ങള് ഇന്തേ ഒരു രണ്ട് വയസ്സൊക്കെയ്ഞ് ക്ഷെ. അതെ ഞങ്ങളെല്ലാം തന്നെ ഞങ്ങ വീട്ടിൽ തന്നെ ഉല്പാദിപ്പിച്ചാണ്ട് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാണ് നല്ലത് മാത്രം അതുപോലെ ഒരു പ്രായം അങ്ങ് വരും ഞങ്ങള് ഉപ്പും പഞ്ചസാര ഒന്നും കുട്ടിക കൊടുക്ക അല്ല
ആഹാ ഈ റാഗിയിലൊന്നും ചേർ
ഇല്ല അത് അയില് ങ്ങള്ൾ പനക്കൽക്കണ്ട ഒക്കെ ഉണ്ടല്ലോ അതാ ചേർക്കല്
ആ അത് അത് എങ്ങനെ എവിടുന്ന് അങ്ങനെ വാങ്ങല്
അത് ഞങ്ങള്ൾ കട ഇൽ നിന്ന് നമുക്ക് കിട്ടല്ലോ സൂപ്പർ മാർക്കറ്റ നിന്ന് കിട്ടും
ഉം അത് മതി നല്ല മധുരം ഉണ്ടാവല്ലേ ആ ശരി ശരി ചെറിയികൊട്ടി